എന്താ വിശേഷം?
ന്നാ നല്ല വിശേഷം. നല്ല വിശേഷം. കേക്കുന്നില്ലേ?
ആഹ് കേക്ണ്ട്. എന്താ പണി?
ഏഹ് ഇപ്പൊ ഒര് പണി ഇല്ല. വെറുതെങ്ങനെ കുത്തിര്ക്കാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയിലെന്നേനി. ഏഹ്
ക്ക് ഇങ്ങനെ സൗണ്ട് വരാ എടക്ക് ഇങ്ങനെ സൗണ്ട് പോവാ അഎന്താ?
ആതേ എന്താ അറീല്ലട്ടോ.
ഉം ഇന്ന് എന്താ പരിപാടി?
ഇന്ന് പരിവാടിക്കെന്താ. പരിവാടിയൊക്കെ കഴിഞ്ഞ്. ഇന്ന് ചെറിയൊരു പരിപാടീലേനി.
പഠിക്കാനൊന്നുല്ലേ?
പഠിക്കാൻ നോക്കട്ടെ ചെലപ്പളെ നാളെ ക്ലാ ക്ലാസ് ഇണ്ടാവാ മതി ക്ഷെ ഇണ്ടായാലും ഉച്ചക്കൊക്കെ വിടാ മതി. കാരണം ബാക്കിയുള്ളോൽക്കൊന്നും ഇല്ലാന്ന് പറിണെ കേക്ണ്ട്. അറീല്ല. അങ്ങനാണെ ഞങ്ങൾക്ക് ക്ലാസ്സ് ഇട്ട്ക്കൊന്നുല്ല. ഒന്നു നോക്കട്ടെ.
ഇന്ത കാരണം എന്തേ?
കാരണം എന്താ അറിയില്ല. അതെന്നെ ചോയിച്ചോക്കട്ടെ ആരോടെലും ചോയിച്ചോക്കണം.
ഉം ഉം.
പിന്നെന്താ
എന്താ ശെയ്യ്ണങ്ങള്
ഞാനിപ്പോ ഇവിടെ കെടക്ക ക്ഷീണമൊന്നുമില്ല. ഇന്ന് ഫുൾ റെസ്റ്റില്ലാ ത്ത പണിയേനി
ഫുഡൊക്കെ കഴിച്ചോ
ഉം. ഞാന്ന് രാവിലെ കഴിച്ചു. ഫുഡൊന്നും ക രാവിലെ കഴിച്ചതാ ഉച്ചക്ക് ഒന്നും കഴിച്ചീല്ല ഇനി അപ്പ പിന്നെപ്പ വേം കഴിച്ച് പിന്നെ വെശക്വ ഇന്ന് ഇവിടെ വീട്ടില് പ്രാവൊക്കെ ണ്ട് അപ്പൊ ഓൽക്ക് ഇത് ഉ പഴയ മാതിരിയൊന്നൊല്ല ഇയ്റ്റ ളൊക്കെ പോറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. നമ്മള് കണ്ണ്മ്മെ നോക്കി നട് അ ഇപ്പൊ പ്രാവിനെ പോറ്റീട്ട് പൂച്ച പിടിച്ചള് എന്തോരു പൂച്ച ശല്യാരു ആ അപ്പൊ ഇന്ന് പുതിയൊരു കൂട് സെറ്റെയ്യെനി ചുറ്റും വലയൊക്കെ ഇട്ട് മോൾലൊക്കെ ഷീറ്റൊക്കെ വെച്ച് ഒരു കൂട് സെറ്റ് സെറ്റാക്കണ പണിയേനിന്ന് രാവിലെ തൊടങ്ങീണ്
ഇങ്ങട്ട് കഴിഞ്ഞോ
അപ്പൊ എന്തെങ്കിലൊക്കെ പരിപാടി ആയിട്ട് ണ്ടാവും പിന്നെണ്ട് കോയിക്കളുണ്ടനീം അപ്പ ആ കോഴിക്കളെം വിടാനൊരു മാർഗ്ഗം ഇല്ല ഫുള്ള് നായ്ക്കളാ പ്രാവളെ പിടിക്കാൻ പൂച്ചള് കോയിക്കളെ പിടി ക്കാൻ നായ്ക്കള് ഏതാലും ഒരു പണിയെടുക്കാനും കയൂല്ല അഥവാ ഒന്ന് പുറത്ത് വിടാണെങ്കി ഇവരെ നോക്കി നടക്കണം വേറൊരു പരിപാടി നടക്കൂല
ഉം
അപ്പൊ അങ്ങനെയൊക്കെയാണ് പണി ഇന്ന് എന്താ ഇയാക്കെ കളിയൊന്നുമി ല്ല
കളി ഇണ്ട് ബട്ട് മെയിൻ ടീമൊന്നുമല്ല ചെറിയ ചെറിയ ടീമാ ഇപ്പം ഔണ്ട് അങ്ങനെ നമ്മളെ മെയിൻ ടീ ആണല്ലല്ലേ നമ്മള് കാണുള്ളു
ഉ നിങ്ങളാ സ്കൂളിൽ നിന്ന് ല ലഹരിന്റെ ഇതിനൊന്നും പിടിച്ചിട്ടൊന്നില്ലാരി
ലഹരിറ ഇതിെതിരെ പിടിച്ചിട്ടൊന്നുമല്ല
ഏർ കൊറ പറയ സ്കൂളന്നും പിടിക്കണ്ട്
ആ അപ്പൊ സ്കൂള പോല ഒന്ന് സ്കൂളിറെ ഉള്ളിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യോ
ഞമ്മ സ്ൂ സ്കൂളൊക്കെ വന്ന് ഫുള്ള് ഞമ്മളെ പല അടുത്തല്ല സ്കൂളൊക്കെ കൊറെേ സ്കൂള നിന്ന് പിടിച്ചിന്ന് അതുകൊണ്ടാട്ട ഞൻ ചോദിച്ചത്
സ്കൂള ലഹരി ആായിട്ട് ചെറുതായിട്ട് വലിക്കണലോ അങ്ങനെ ചെറിയ ചെറിയ ടീമ ഒക്കെ ഉണ്ട് വലുതൊന്നും ഇണ്ടോ അറിയില്ല ഉ
അല്ലെ ഈ ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായിട്ട് എല്ലോായിടത്തും ഭയങ്കര ചെക്കിങ്ണ്ടല്ലോ
ആ
ഇവിടെ തലോടത്തും ഭയങ്കര പിടിക്കണ്ട് എത്രോ ആളെ പിടിക്കണ്ട് ഇതാ ഞാൻ ചോദിച്ചേ
ഉ ഉം
എഏ നഞളെ വസ്തുക്കെ നിർത്തിയില്ലേ
ഞങ്ങള് സ്കൂളിന്റെ കഥനി ഇപ്പ അറിവൂലട്ടോ ഏ
നല്ല ശ്രദ്ധിച്ചണ്ട് ഇപ്പം പല പോലും മുഠായി ഒക്കെ തിന്നിട്ട് ഇത് തി നോക്കന്ന് പറഞ്ഞ മുഠായി തരിക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ പണ്ടെന്ന് രക്ഷിതാക്കളോട് അല്ല ഇങ്ങനെ മാശന്മാരൊക്കെ പറയല എന്തേനി കുട്ടികൾ ചോദിക്കണ മുഴവം വാങ്ങി കൊടുക്കരുത്ന്ന് ഇപ്പൊ പോലും പറയാ കുട്ടികൾ ചോദിക്കണ മുഴുവ വാങ്ങിിക്ക കൊടുക്കണം അല്ലെങ്കി വേറെരോ വാങ്ങിൊടുക്കണം അപ്പൊ ഇ തൊക്കെ മക്കൾക്ക് മുട്ടായി ഇ ഞങ്ങൾ മുട്ടായി തരാന്ന് പറയുമ്പോ വേ ഓരോ കൂടെ പോകുന്നു അങ്ങനത്തെ കാലണേ
ഉ ചെറിയ മക്കള അല്ലേ
ചെറിയ മക്കളാണ് കഴിഞ്ഞ ഒഓലക്ക് എന്തെങ്കിലും വേണ്ടി അ വാങ്ങി കൊടുക്കുകന്ന്റിയുമ്പോല ഒഓല കൂടെ നിൽക്കൂലേ
ആഹ
ഈ രക്ഷിതാക്കൾൊന്നും ഒക്ക് ഓർമ്മ ഉണ്ടാവലേ
ക ശരിന്
ഇനിപ്പോ എപ്പഴും ഇപ്പ മക്കളെ വേക്ക് നടക്കാൻ കയ്യോ മക്കളെന്താ ചെയ്യണന്ന് നോക്കി ഇങ്ങ നടക്കാൻ രക്ഷിതാക്കക്ക് കഴയിൂലല്ലോ
ആം
അങ്ങനെക്കെരോ ബുദ്ധിമുട്ടണ ഇല്ലേപ്പം
ബുദ്ധിമുട്ടത്താ എന്നിട്ട് പ്രാവൻകുടിിന്റെ പണി കഴിഞ്ഞോ
ഓ പ കൂടെൊക്കെ പണി കഴിഞ്ഞി പ്രവളൊക്കെ സെറ്റ് ആാക്കി ഒരു സൈഡ് മാത്രം കുറച്ച കൂടി നെറ്റടിക്കുകാണ്ഞ് രാവിലെ ഇന്ന് നല്ലോണ്ണം ക്ഷീണിച്ചണ് മോന ഉണ്ട് ഇനി വലിയ മോനും കുട്ടി ചെയ്ത് ഓന് കുറെേൊക്കെ ചെയ്യൂലന്ന് പിന്നെ അവര് തന്നെ ചെയ്തരും അല്ലെങ്കി പിന്നെ ഹസ്ബൻഡ് പണി ലീവാക്കിട്ട് ഒര് ദിവസം പണി കട്ട്‌ ചെയ്താല് ഞമ്മള് എന്നറഞ്ഞ സാധാരണക്കാര അ
ഹസ്ബൻഡിനെ എന്താ പണി ഹസ്ബൻഡിനെ എന്താ പണി
കൂലിപ്പണി തന്നെയാണ് അപ്പൊ സാധാരണ അതോരോ ദിവസം പണികിന്റെ പൈസ ഇന്ന് കിട്ടീട്ട് നമ്മക്ക് ഇന്നെയിന് ചെലവാക്കണം നാളെ കിട്ടിട്ട ഇതിന് കൊടുക്കണം അങ്ങനെ നി കൽക്കണ സമയത്ത് ഇങ്ങനെ ഒരുോന്നൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ നമ്മളെ അന്നത്തെ പണി എടുപ്പം എന്തെങ്ങോ പിന്നെ നമ്മളെ പൈസ കിട്ടാത്തതിനോട് അപ്പൊ എല്ലോടത്തും അത് വരും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഓരോ അടവും ഇന്തൊക്കെയല്ലോല്ലല്ലേ അപ്പോൾ അവിടെട്
ആ ആ
അപ്പം നമുക്ക് ദിവസേന നമുക്ക് അങ്ങനെയൊക്കെ കൃത്യം കൃത്യം ചെയ്തിയില്ലെങ്കില് അങ്ങനെരു പ്രശ്നമുണ്ട് അടകവും കാര്യം തെറ്റിയാ പിന്നെ നമ്മള തന്നെ കൊടുങ്ങും അല്ലേ വിനന അത്ര സമ്പാദ്യം ഇല്ലല്ലാണ് തിരക്കിടുള്ളത് സാധാരണക്കാർക്ക് അന്നാന്ന് കിട്ടിയിട്ട് വേണ്ട എന്നാമത്തെ ചെലവും കയ്യാന് അങ്ങനെയൊക്കെയാണ് നമ്മള കാര്യങ്ങൾ അപ്പന്ന് ഞാന് വേ മോനോ കൂട്ടിട്ട് വേ അതാ കട ചെയ്ത് ഭർത്താവിനന് കാത്തൊന്നല്ല മോനോട് കയ്യുന്നായി ക്ക ചെയ്തൊണ്ട് ഇ വാപ്പന എന്നന്നെ കാത്ത്ക്കണ മോനോട് അങ്ങനെ ഞങ്ങള രണ്ടാളും അടെ അടിച്ചേത്
ഉം ഉം ഉം
ഏകദേശം വർക്കൊക്കെ ചെയ്തിട്ട് ഒന്ന് വെനക്കട്ടെനോട്
ആഹ
ഇന്നേ മെനക്കെട്ടേനോണ്ട് ഏകദേശം വർക്കൊക്കെ ചെയ്തു തരെ ഇജ്ജ് അങ്ങനത്തെ പണിയൊന്നും ചെയ്യില്ല
ഞാൻ അങ്ങനെ ചെയ്ലന്നുല്ല പൊതുവേ കമ്മിയാണ്
ഉം അവനാനോട് എന്ത് പേണി എടുത്തു പഠിക്കണ നമ്മക്ക് നല്ലാണ് ഞമ്മളെ കാര്യങ്ങൾക്ക് ഒരാളെ മുന്നിലേ നമുക്ക് ഒരു ഭാവിയിൽ നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണ പറ നമ്മൾ പഠിച്ചാൽ നമുക്ക ഒരാൾ ഇതാക്കിയ എേണ്ടറെ ആവശ്യമല്ലല്ലോ നമ്മുക്കൊരു ടൈം പാസ്സ അല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ
ഇം
അങ്ങനെക്കെയാണ് സംഗതി
അതൊക്കെ ശരിയെന്നെയാണ്
ഇം
ചെയ്യാനൊരു മനസ്സ് വേണം
ആഹ് പിന്നപ്പെന്താ അന്റെ പരിപാടിഞ്ഞീ ഇജ് ഭക്ഷണോ കഴിച്ചോ
ഭക്ഷണം കഴിച്ചില്ല കഴിക്കണം പരിപാടി എന്താ പ്രത്യേകിച്ച് ഇനിയിപ്പൊ കൊറച്ച് എയ്താണ്ട് അപ്പൊ ചങ്ങായി വിട്ടാരറന് അപ്പങ്ങനെ കാത്തുത്തർക്ക
വർക്ക് യ്യാ എഴുതാണ്ട്
കൊറച്ച്
ആഹ്
കൊറേയൊന്നുല്ല കൊറച്ച്
ആഹ് പിന്നേ ഈ ട്ട്രിപ്പ് ട്രിപ്പൊന്നും പോയില്ല
ഏയ് ഇല്ല ഇല്ലല്ലല്ല
ലീവായിട്ട് ട്ട് കളിക്കാനൊന്നും പോയില്ലെന്നു
ട്രിപ്പായിട്ട് ഇപ്പ ഇറ്റ് പോയിട്ടില്ല ഉം
ഏതായാലും പ്ല പ്ലസ് ടു ഒക്കെ ആവുമ്പോ ഞങ്ങട്ടൊക്കെ പോവാണ്ടുവല്ലേ ട്രിപ്പൊക്കെ
ഇം നോക്കണം ആഗ്രഹൊക്കെണ്ട്
വർഷം പ്ലസ് ടു എല്ലാം എംപ്ലോയ്‌സ് ഒക്കെ പോ പോവല്ലോ ല്ലേ
പൈസിംവേണം നല്ലോണം
ആഹ് അത് വേണം
ഉം
അതെല്ലാത്തിന്നും മുന്നില് ഓല് വേണം ഇപ്പൊ പണ്ട് ഒക്കെ എന്നെങ്കിലും ട്രിപ് ട്രിപ്പൊക്കെ പോവേള്ള ഇനി ഇപ്പത്തെ കാലം എല്ലാരും ട്രിപ്പൊക്കെ പോകും ട്രിപ്പിന് തന്നെ നല്ലൊരു സംഖ്യ വേണം അതിനായിട്ട് നമ്മള് പൈസ കണ്ടെത്ത ണം
അതൊക്കെ ശരിതന്നെ
ഉം എങ്ങനെക്കെയാണ് ഒക്കെ ശരിയാവും
അങ്ങനെ വിചാരിക്ക്ണ്
പണിക്കൊക്കെ പോയി പൈസൊക്കെട്ണ്ടാക്കിക്കൂടെപ്പം. ഒക്കെ ശെരിയാവും ഒക്കെ ട്രിപ് പ്പൊക്കെ പോവ അടിച്ച് പൊളിക്ക.
പണിക്കൊക്കെ പോരും ഒക്കെ കണക്കെന്നാണ്.
അങ്ങനെക്കാട് പോട്ടെ. ജ് ഭക്ഷണം കഴിച്ചോ
ഇല്ല ഇല്ല ഇല്ല ണ്ട് കഴിക്കണം ഇങ്ങൾതയ്ഞ്ഞോ?
ഞാൻ കഴിച്ച്.
ഉം
ന്നാ അയ്ക്കോട്ടെട്ടോ ന്നാ ശെരിട്ടോ.
ആഹ് ന്നാ ശെരി.
ഇന്നാ ഓക്കെ.
ഉം അയ്ക്കോട്ടെ.